ഇല്ല.
ഹലോ കേക്കുന്നുണ്ടോ?
ആ കേൾക്കുന്നുണ്ട് എന്റെ സൗണ്ട് ഓക്കെയാണോ?
ആ സൗണ്ട് ഓക്കെ ചെറിയൊരു ആ നെറ്റ് ചെറിയ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ട്.
ആഹ് അതാ ഞാൻ ചോദിച്ചേ ഇപ്പ ഒരു പ്രശ്നം ഉണ്ട് അതൊണ്ടാണ്.
ആഹ് ചെ ആഹ് ചെറിയ കൊഴപ്പുണ്ട് അത് സാരയില്ല. ആഹ് പിന്നെന്താ. സുഖാണല്ലോ, അൽഹംദുലില്ലാഹ് പിന്നെ ടൈലറിങ് പഠിച്ചിട്ടുണ്ടോ?
ഞാനോ ഞാൻ പഠിച്ച ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പഠിക്കാൻ പോയിരുന്നു നമ്മള് ഇപ്പൊ ഒരു മാസത്തെ ലീവില് ഇപ്പൊന്നല്ല ഇ ഞാനിപ്പോ പ്ലസ് ടു പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴൊ തോന്നണുണ്ട്. പ്ലസ് വണ്ണ് കഴിഞ്ഞിട്ട് ഒരു വർഷം അങ്ങനെ ഗ്യാപ്പ് കിട്ടൂലേ രണ്ടു മാസം.
ആഹ് ആഹ് ആ സമയത്തില്ലേ.
ആഹ് അപ്പൊ അങ്ങനെ പോയിരുന്നു, അങ്ങനെ പഠിച്ചു പിന്നിപ്പോ വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞ നിക്ക് മേലെ അടിക്കല് ഒക്കെ അറിയാം, അന്ന് പോയി പഠിച്ചിട്ടില്ലായിരുന്നോ.
അങ്ങനെ തന്നെയാണ് ഞാന് പോയി പുറത്തു പോയി പഠിച്ചിട്ടൊന്നു ഇല്ല. പൊറത്തു പോയി പഠിച്ചിട്ടൊന്നുല്ല ഞാനിൻക്ക് വീട്ടിലൊരുഇത് മിഷീൻ വാങ്ങിട്ട്ണ്ടായ്ന്നു അപ്പൊ ആ മെഷീൻ കിട്ടീന്റെ ശേഷാണ് ഇങ്ങനെ വീട്ടില്ള്ളെ ഏർ അങ്ങനെതു അടി അടിപ്പൊക്കെ വിട്ട ഡ്രസ്സോളൊക്കെടുത്തിട്ടങ്ങനെ അങ്ങനെ അടിച്ച് അങ്ങനെ അങ്ങനെ പഠിച്ചു പോ ഏകദേശംക്കെന്നർഞ്ഞാല് ആ മേലടിക്കാനും ഞമ്മളെ പുതിയ ഡ്രസ്സ് സ്സെള് കൊട്ന്നാലും അത് മേലടിക്ക അങ്ങൻത്തെഇതൊക്കെ അ പിന്നെ നമ്മള് ഫാമിലിലാരെങ്കിലൊക്കെ വന്നാലൊക്കെ ഓര്ത് ആ മേലെ അടിക്കാണ്ടെങ്കിലൊക്കെ അങ്ങനൊക്കെ അടിചൊടുക്കും വീട്ടില് വന്നാല് അങ്ങനെയൊക്കെ അല്ലാതെ ടൈലർ റായ്റ്റും ഇങ്ങനെ ഫുള്ളായ്റ്റ് ആ തുന്നാനോ അടിക്കാനൊന്നും പഠിച്ചിട്ടില്ല അങ്ങനെ പഠിക്കാൻ പോയ്റ്റുല്ല ഞമ്മള് വീട്ടിലുള്ളോരത് ഇങ്ങനെ നമ്മള് നമ്മള് ഡ്രസ്സ് അടിക്കണെങ്കി ഇപ്പൊ ഞമ്മക്ക് പഠിക്കണ്ടല്ലോ ഞാനങ്ങനെ ഞാൻ മിഷീൻമ്മിരുന്ന് പഠിച്ചതല്ല എൻക്കാരും പഠിപ്പിച്ചന്നോന്നല്ല അങ്ങനെ ചെറുതായിറ്റങ്ങനെ പഠിച്ച് അങ്ങനെ ഇപ്പ മാഷാഅല്ലാഹ്‌ കൊഴപ്പല്ലാതങ്ങനെ ആഹ
ഇപ്പ ഫോണ്ല് നോക്കി ഒന്ന ജസ്റ്റ്‌
ആഹ അങ്ങനൊക്കെ കിട്ടും
ആഹ അതെ ആ അതെ
അ മേരേജ് കയ്ഞ്ഞ
ആഹ
അരെ ബ
അതെ ആഹ് ആഹ ആഹ് ആഹ്
മേക്സി അത് പോലെ പ
ആഹ് ആഹ്
ക്കാ അങ്ങനെ
ആഹ് ആഹ് ആ അതെ
ഹലോ
അതെ അതെ അതെ
ഇവടെക്കെ അത്രട